ഹലോ.. കേക്കല്ലേ? ആഹ് കേക്കണ്ട്
എന്താ പരിപാടി?
ഒന്നുല്ല ഇപ്പൊ ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്ക അവിടെ?
ഇവിടെതാ ഇവിടെ വെറുതെ ഈ കൊച്ചുണ്ട് കൊച്ച് ഗുസ്തി കളിക്കുന്നു
ആഹ് ഒരു ചിരി കേക്കാണ്ട്
ആ അതങ്ങനെ കൊച്ച കൊച്ച് മേത്ത് കയറി ഗുസ്തി കളിക്കുന്നു
ആഹ അത് ശെരി ചായഴക്ക് എന്താ കടി
ചായ്ക്ക് കടി പ്രത്യേകിച്ച് എന്തെങ്കലും ബേക്കറി ഉണ്ടെങ്കിൽ അത എടുത്ത് കഴിക്കണം
ആഹ ഞാനും അങ്ങനെന്നെ
പിള്ളേരോ വന്നില്ല
ഏ ഞാൻ മാരീഡല്ല ഇങ്ങക്കൊ ഒരാളോ
ഒരാളുണ്ട്
ആ എന്റെ ഡിഗ്രി ഇപ്പൊ കഴിഞ്ഞു ഈ വർഷം
ആ അപ്പൊ ഇനി എന്താ പ്ലാൻ
പി ജി നോക്കണം വിചാരിക്കണ്ടില്ലെങ്ക എന്തേലും കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്തേലും ഒക്കെ ഇങ്ങളെന്താ ഇങ്ങളെന്താ വർക്ക് ചെയ്യണോ
ഞാൻ വർക്കൊന്നും ചെയ്യുന്നില്ലേടാ എന്താ ഒരു കൊച്ചുണ്ട് കൊച്ചിന് പുറകെ ഇങ്ങനെ നടക്കുന്നു ഇനി നോക്കണം വർക്ക് എന്തെങ്കിലും നോക്കണം
ആഹ എന്താ പഠിച്ചിരുന്നെ എന്തേങ്കിലും കോഴ്സ് എടുത്തിരുന്നോ
ഞാൻ ലാമ്പ് ടെക്നീഷ്യൻ പഠിച്ചതാണ്
ആഹ
അത് മൊത്തം പൂർത്തീകരിച്ചിട്ടില്ല അപ്പൊ എല്ലാരും പറയുന്ന കമ്പ്യൂട്ടർ പഠിക്കുന്നൊക്കെ നല്ലതാന്ന് പറയുന്നുണ്ട്
ആ
ഉ എന്താ ഇങ്ങനെ ചെയ്യണത് ഏത്
ഡി എം എൽ ടി മറ്റേ രണ്ടു വർഷത്തെ കോഴ്സ്
അത് ആ രണ്ട് വർഷത്തെ കോഴ്സ്
ആ അത് ശരി ഉം
ഇനൊക്കെ പറയുന്ന ഇപ്പ എന്താ ചെയ്യ എന്തായാലും കൊച്ച് സ്കൂളിൽ പോകണൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക്
ആ അതെ അതെ ഉം
ഉം പി ചായ കൂടിയൊക്കെ അയിന്റെ
അടവിടെ മഴ ഉണ്ടോ
മൈ ഉണ്ട അവിടെ
ആഹ് ഇപ്പൊ ഇവിടൊന്ന് തുടങ്ങിക്ക്‌ണു കാറ്റും മഴേക്കെ
ഇവിടെ ഇത്ര നേരം കുഴപ്പില്ല രാവിലെത്തൊട്ട് ഇച്ചിരെ വെയിലുണ്ടായിരുന്നു അപ്പൊ ഇത് വെയില് കഴിഞ്ഞിട്ട് ഇച്ചരി നേരം മഴയൊന്ന് പൊടിഞ്ഞു. ഒരു ഇചിരി നേരേം വെയിലേർന്നു അപ്പ മഴ പൊടിഞ്ഞു. അത് മഴ മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥണ ത കാറ്റോയ്ക്ക
ഇവിടെ നല്ല മഴായിരുന്നു ഉച്ചക്കൊക്കെ
അപ്പൊ ഇന്നലെ മഴ പെയ്തില്ലാ
ആഹ ഇന്നലിംണ്ടായിരുന്നു നല്ലോ
ഇവിടെ വെല്യ പെയ്ത്ത് ഒന്നും പെയ്തില്ല. ചെറുതായി പൊടിച്ചിലുണ്ടാവില്ലേ ചാറ്റിലേ ഹലോ ഇന്നലെ ഈ നേ ഭയങ്കര ചാറ്റ് ആ ഇന്നലെ ഇന്നേരത്ത് ഭയങ്കര ചാറ്റൽ
ആഹ അവിടെ പെരുമഴെന്നെ
അല്ലാണ്ട് വേറെ ഇതുമല്ല
ആഹ് പിന്നെന്താ എന്താ ഹോബീസ് ഒക്കെ
എങ്ങനെ
എന്താ ഹോബീസ് ഒക്കെ നേരം പോവാനൊക്കെ
കൊച്ചുണ്ട് കൊച്ചിന്റെ പുറകെ നട
അഹ് ഹി ഹി അത് ശരി ഉം. അതെനെ സമയം പോവോലോലെ.
അതിന് സമയം പണിയൊക്കെ കഴിഞ്ഞ് വന്ന് എന്തെങ്കിലും ചെയ്യുമ്പോ അതിന്റെ തന്നെ പുറകെ നടക്കാൻ ഒരാൾ വേണം.
അതെ ഉം
ഉം അവിടെ എന്താ ഹോബി
അങ്ങനെയൊന്നുല്ല എന്തേലൊക്കെ ഫുഡൊക്കെ ഇണ്ടാക്കും ആഹ് റീൽസ് കണ്ടിരി- ക്ക അതൊക്കെ തന്നെ ആ എനിക്ക് എന്തേലും തോന്നുമ്പം തോന്നുമ്പോ എന്തേലൊക്കങ്ങനെ. സിമ്പിളായിട്ട് എന്തെങ്കും ഈ ഇപ്പോ സിമ്പിൾ എന്ത്‌ ആ പറഞ്ഞാ ഓറിയോ കേകൊക്കെ ഇണ്ടാക്കൂലേ.
ഏ കേകൊക്കെ ഇണ്ടാക്കുവോ താൻ
ആ നോർമലൊക്കെ ഫ്ലോപ്പ് ആയിപ്പോ വും. വെറുതെ ഇരിക്കുമ്പോ കഴിക്കാൻ വെറുതെ ഇരിക്കുമ്പോ എന്തേലൊക്കെ കഴിച്ചോണ്ടിരിക്കണം. അങ്ങനൊരു ശീലണ്ട്.
അപ്പ ആ സാധനം ആ സ്പോട്ടിൽ പോയി വാങ്ങിയിട്ട് വരുമോ താൻ
അങ്ങനെയൊന്നുല്ല ഇവിടെ പിന്നാലെ നടന്ന് കെഞ്ചണം കിട്ടണെങ്കി-
യെസ് ഏ എന്നിട്ട് ഇണ്ടാക്കി കൊടുക്കും
അതെ അതെ
ഉം ഹ പിന്നെ വേറെന്താ ഫോണിൽ കളിക്കലെന്നെ പരിപാടി ഞാൻ സ്പെഷ്യലായിട്ടൊന്നും പോയി സാധാരണ സ്പെഷ്യൽ ആയിട്ടൊന്നും വെക്കൂലടാ ഇത് വീട്ടില് നമ്മള് സാധാ ചോറിന് എന്തെങ്കിലും സാധാരണ വെക്കുന്ന ഒരു മോര്കറിയോ മീങ്കറിയോ
അതെ ആ അഹ
അല്ലാണ്ട് സ്പെഷ്യൽ ആയിട്ട് ഇവിടെ അങ്ങനെ ഇണ്ടാക്കാറുല്ല അങ്ങനെ ആർക്കും വേണന്നുല്ല
അത് ശെരി വേണെങ്കി പൊറത്തു പോയി കഴിക്കാല്ലെ
ആ പൊറത്തു പോയി അങ്ങനെ കഴിക്കാറില്ലടാ അയിന് നമുക്ക് ഈ പൈസ വേണ്ടേ ഒരു ഒരു പണിക്കും പോവാതെ നമ്മളെ കയ്യി ലെവിടെ പൈസ ഇണ്ടാവാനാ
ഉം അത് ശരി ഹസ്ബൻഡ് സപ്പോർട്ടല്ലേ
ഹസ്ബൻസ് സപ്പോട്ടാണ് പക്ഷെ ഒരു പരിധി വരെ പുറത്തങ്ങനെ പോയി കഴിക്കാനവനും ഏട്ടനും ഇഷ്ടമല്ല
അത് ശരി ഉം
അപ്പൊ പിന്നെ അങ്ങനെ പുറത്തു പോയി കഴിക്കാറുല്ല
അതെ ഉം ഞങ്ങള് ഫ്രണ്ട്സായിട്ട് അങ്ങനെയൊക്കെ
ഫ്രണ്ട്സായിട്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പോയി കഴിക്കാറും ഒക്കെണ്ട്
ആ ഫ്രണ്ട്സായിട്ട് നമുക്ക് എപ്പൊവേണേലും പുറത്ത് പോവാം പക്ഷേ അല്ലാണ്ട് ഒറ്റക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ ഫ്രണ്ട്സ് ആയാൽ നമ്മളേൽ ഇല്ലെങ്കിലും അവരെ ടുത്തോളും
അതെ അതെ
ഉം അതുകൊണ്ട് പിന്നെ പേടിക്കണ്ട ആവശ്യല്ല അതേപോലെയല്ലല്ലോ നമ്മള് വേറെ ആരുടേയും കൂടെ പോകുമ്പോ
ആ അത് ശരിയാ പിന്നെ
അപ്പോ ഫ്രണ്ട്സായിട്ട് കറങ്ങാനൊക്കെ പോക്കുണ്ടോ യാത്രയൊക്കെ പോവാറുണ്ടോ
ആ അതെ ഉം എടക്കൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ടൗണിലൊക്കെ പോകും അത്ര തന്നെ
ഉം അല്ലാണ്ട് ദൂരെയായിട്ടൊന്നും പോവൂലല്ലെ
ഏ ഇല്ലല്ല അതിനും ബഡ്ജറ്റ് വേണ്ടേ
അയി പചാണ് അല്ലെ വിടില്ലേ അപ്പൊ ദൂരെയൊന്നും
വിടായൊന്നൂല്ല ഫ്രണ്ട്സൊക്കെ ണ്ട് പറഞ്ഞാ വിടും. ഉം ആഹ്
അല്ലാണ്ട് വിടൊന്നുമില്ല അല്ലാണ്ട് ഫാമിലി ആയിട്ട് പോകാറൊന്നുമില്ലേ ടൂറ്
അങ്ങനെയൊന്നൂല്ല ചെലപ്പോ ങ്ങനെ എപ്പോഴേലൊക്കെ പോയിട്ടുണ്ട് മൂന്നാറ് വയ അങ്ങനെക്കെ.
ഉം ഉം അപ്പ അങ്ങനെ ഫാമിലിയിട്ട് ടൂർ അങ്ങനെയൊക്കെ പോക്ക്ണ്ടല്ലേ
ഉം നിങ്ങളോ
അങ്ങനെ കറക്കൊന്ന് ഞങ്ങന്ന് ഒരു വായൊ കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ട് ഞങ്ങള് മൂകാമ്പ പോയിരുന്നു ഫ ഫാമിലിയായിട്ട്
അതു ശരി ഉം
അല്ല അല്ലാണ്ട് അങ്ങനെ ഒറ്റക്കൊന്നും പോക്കൊന്നൂല്ല്യ ഒന്നെങ്കി ഫാമിലി ആയിട്ടേ പോ ക്ക്ണ്ടാവൊള്ളൂ ഒറ്റയ്ക്ക് പോവുന്ന പരിപാടി എവിടെം ഇല്ല
ആ ആ
ഒറ്റയ്ക്ക് പോയിട്ട് ഇപ്പ എന്താ ഒന്നങ്കിൽ ഫാമിലി ആയിട്ട് പോകണം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് പോണം
ആ എന്നിട്ട് എങ്ങനെ ണ്ടായിരുന്നു ടൂർ എക്സ് പോയത് എക്സ് എക്സ്പീരിയൻസ് ഒക്കെ
ആ കുഴപ്പൊന്നുല്ല്യ
ആഹ മൂകാംബിക പോയിട്ടല്ലേ
ചെല സമയ്
മുടി മൊട്ടയടിക്ക മുടി മൊട്ടയടിക്കുക ആ ആ ശരി സോറി മാറിപ്പോയതാ ആഹ്
മൂകാംമ്പയി നമ്മള് എഴുത്തിനൊക്കെ ഇരുത്ത പിള്ളേരെ
ആ അതെ അതെ ഉം
ആദ്യമായിട്ട് പിള്ളേരെ എഴുത്തിനൊക്കെ ഇരുത്തണതൊക്കെ മൂകാംബിക പിന്നെ മൊട്ടടിക്കണ പണി പഴനി അല്ലേ അവിടെ പോയാണ് ഞങ്ങളൊരു വട്ടം അതും ഫാമിലി ആയിട്ടാണ് പോയത്.
അത് ശെരി ഉം
ഉം അപ്പൊ താന് അങ്ങനെ പഴനി മൂകാംബികൊന്നും പോവാറില്ല
ഇല്ലാ ഞങ്ങള് റീജിയൻ മാറി
അല്ല ഹിന്ദു അല്ല സോറി മുസ്ലിം
അതെ
ഉം സോറി അല്ല തൻ അങ്ങനെ താന് അങ്ങനെ ചോദിച്ചോണ്ട് ഞാൻ അങ്ങനെ പറഞ് ചോദിച്ചതാ
ആ അല്ലല്ല ആ ഇപ്പൊ ഓണോക്കെ ആവാനായില്ലേ
ഉം ഓണൊക്കെ ആവാനായി
ഉം
ഏ
എഹ് ഓഹ് അതടിച്ചുപൊളി മുഹറഅധികആഘോഷൊന്നും ഉണ്ടവൂല. പെരുന്നാള് നന്നായിയിരുന്നു. പക്ഷെ ആദ്യത്തെ ആ ഒരുവൈബൊന്നും ഇപ്പൊ ല്ല
അതെന്താ
എന്താ അറിയില്ല അവര് ചെറിയ കുട്ടിയാകുമ്പോ അവര് ഇതല്ലേ പക്ഷെ വലുതാകുമ്പോ നമുക്ക് അവര് ഇൻട്രസ്റ്റ് അങ്ങനെ
ഒരു ഏജ് ആയി പോയല്ലോ അല്ലേ
അതെ അതെ ഉം ഇപ്പൊ ങ്ങക്കും ഓണം ആ കുട്ടിക്കാലത്തെ മെമ്മറിയും ഇപ്പത്തേം വ്യത്യാസല്ലേ
ആഅത് സത്യാ അതങ്ങനെ ഇണ്ടാവൊലല്ലോ.
ആഹ് ഉം ചെറുപ്പത്തിലല്ലെ എക്സൈറ്റഡൈയിക്കാരം ആഹ്.
എവിടെവേണേ ഓടിക്കളിക്കാനൊക്കെണ്ട്. ത് ഇപ്പോ നമ്മള്ഒരു സ്ഥൽത്ത് മൂലേക്ക്പോയി നിക്കേണ്ടവരും പിന്നെഅറിയാത്തോരാആക്കാരാണ് നമ്മള്മിണ്ടാനോ, എല്ലത്തിനൊക്കെമടിയ ചെറുപ്പത്ത്നമുക്ക്ഓടികളി എന്ത് വേണിംചെയ്യാൻ ഒരു അവകാശംണ്ടായിരുന്നുലെ?
അതെ ഉം ആഡേക്ക് വേണ്ടിങ്ങനെ വെയിറ്റെയ്യും.
ആഹ് ഉമ്മീഉപ്പിയൊക്കെന്ത്യെ?
ഇവിടെണ്ട്. ഉം ഇങ്ങളവീട്ല്ആരുല്ലേവേറെ?
ഇണ്ട് ഞങ്ങളെവീട്ടില് ഇണ്ട്.
ആഹ് ശരി ഉം.
അച്ഛനും അമ്മീംണ്ട്, അച്ഛനും മ്മീം പണിക്ക്പോയി. പിന്നെ ബ്രദറ്ജോലിക്ക്പോയി, ഞാനും കൊച്ചും മാത്രം
അയ്ശെരി ഉം.
ഉം പണിയൊക്കെകയിഞ്ഞോ?
ആഹ് പണിയൊക്കെരാവിലെകഴിയും. പിന്നെങ്ങന വെറുതിരിക്കാ, ഫോണ്കളിക്ക, ഒറങ്ങ.
ഏഹ് കുളിയോക്കെകഴിഞ്ഞു.
ആഹ്, അതെ, അതെ, ഉം
താനഅപ്പൊച്ച്ക്ക് ഒറക്കക്കെണ്ടോ?
ആഹ്, ഇക്ക് തോന്നിയരുനേരം ചിൽപ്പോ പത്ത്മണിക്ക് ഒറങ്ങും ചിലപ്പോ ഉച്ചക്ക്
പത്ത്മണിക്കോ?
ആഹ്, എനിക്ക് അങ്ങനെയൊന്നുല്ല
നല്ലസമ്മയിക്കണംതന്നെ. അപ്പൊപത്ത്മണിക്ക് ഒരങ്ങിട്ട്താനേപ്പൊഴേണീക്കും ഉച്ചയാമ്പളോ?
ആഹ്, ഒരുപന്ത്രണ്ടരാ
ഇപ്പ രാവിലെ എപ്പെണീക്കാ?
രാവിലെ ഏഴ് മണി.
ഇന്നിട്ട് താൻ വീണ്ടുംപോയി
ആഹ് എനിക്ക്ഒറങ്ങണഇഷ്ട
എന്താ? തന്നസമ്മയം പത്ത്മണിക്കൊക്കെ ഉച്ച്ക്ക്ക്കെനമുക്ക് കൊഴപ്പല്ല ഇത് പത്ത്മണിക്കക്കെപൊയി കെടക്കതന്നെ സമ്മയിക്കണല്ലോടാ.
നിങ്ങളും ഫ്രീബേഡ് ആയിരുന്നെങ്കി ചിലപ്പോ ഒറങ്ങിയനെ
ഏഹ്
ഉം, ഇപ്പൊ കൊച്ചുള്ളൊണ്ടായിരിക്കും
ഇല്ല. ഞാനങ്ങനെപകലൊറൊക്കൊന്നുല്ലടാ. കൊച്ച്ണ്ടെങ്കിലും ഇല്ലെലുംഞങ്ങളങ്ങനെ പകലൊറങ്ങാറില്ല.
ആഹ്
ഉം ന്നാഓക്കെടാപിന്നെവിളിക്കാം.
ആ ഓക്കെ, ഓക്കെ.